ആ എന്തൊക്കെയുണ്ട് വർത്താനം സുഖല്ലേ
സുഗന്ധന്നെ അവിടെ എന്തൊക്കെയ വർത്താനോ
ഇവിടെ എന്താണ് സുഖാണ് വീട്ടില എല്ലാരും ഭർത്താന എന്താ
എല്ലാർക്കും സുഖം ഒരു കൊഴപ്പൊന്നുമല്ല എല്ലാർക്കും
കുട്ടികളുണ്ടോ രണ്ടാള്ണ്ട് ല്ലേ എത്രയല്ലേ പഠിക്കണ ആ മാഷാഅല്ലാഹ്‌ ആ നിങ്ങക്ക് എത്ര വയസ എനിക്ക് മൂന്നാളാണ്
ആ വല്ലിയാളാ
ഏ മൂത്താള് എട്ടാം ക്ലാസ്സില് പഠിക്കണ ഏ മൂത്തത് എട്ടിലാ പഠിക്കണെ പതിമൂന്ന് വയസ്സായിരിക്കണോ രണ്ടാമത്തത് രണ്ടാം ക്ലാസ്സില് ഏറെ വയസ് മൂന്നാമത്തെ യുക്കെജി ല്ലേ മൂന്നാമത്തെ പെൺകുട്ടിയാണ് രണ്ട് ആൺകുട്ടികളാണ്
മഷ അല്ലല്ല എനക്ക് തറ്റ്സ് ഇരുപത്തിയേഴു
ഇരുപത്തെട്ട്ക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് ആക്ക് മുപ്പത്തിമൂന്ന് വയസ്സ്
ആ ആ
നിങ്ങക്ക് എന്റെ അനിയത്തിയുടെ പ്രായം എന്റെ അനിയത്തിക്ക് ഒരനിയത്തിക്ക് ഇരൂപത്തഞ്ച് വയസാ ആ അവടെ ഹസ്ബന്റിന്റെ വീട്ടിൽ ട്ടിൽ മ്മ ഉപ്പ നാത്തൂന് രണ്ട കുട്ടികള് ഞങ്ങൾ മൂന്ന് മക്കള് ഹസ്ബൻഡ് ള്ളത് എന്റെ വീട്ടില് ഇപ്പ അമ്മ ഞ അഞ് അഞ്ച് മക്കളാണ് ഉുള്ളത് മൂന്ന് പെൺകുട്ടികൾ മൂത്തതും താഴെ രണ്ട ആൺകുട്ടികളൊക്കെയാണ് നിങ്ങളടെ വീട്ടിലെ
നിങ്ങള് വേറെ പോയതാ എന്റെ വീടിൽ ന്റെ ഹസ്ബൻഡ് ന്റെ നാത്തൂൻ ഉണ്ട്‌ ആ അവിടെ ആരല്ലേ കളിച്ചുമാറോ
ഇല്ല ഇല്ല ഇവിട ആരൂല്ല ഒരാളൊള്ളൂ രണ്ടു നാത്തൂന്മാരാണ്.
ആ അങ്ങനെ ആ ആ ഇവിടെ എനിക്ക് രണ്ട് ഒരു നാത്തൂനും ആ ഇള്ളത് നാത്തൂനെ കെട്ടിച്ച് എന്റെ അളച്ചിമാരുണ്ട് ഒ ഇളച്ചം വേറെ പോയി ഇനി വ വ ഞങ്ങളും ഒണ്ട് തറവാട്ടില് ഇന്ഷാ അല്ലാഹ് ഞങ്ങക്കും വീട് വക്കണം
വീട് വെക്കെ ഞങ്ങളാ തനിച്ചാലാ നോക്കണിണ്ട്
ആ ആ
നോക്കണ ഇണ്ട് സാരം ശരിയാക്കണ് അഞ്ചു മക്കള് ഞങ്ങ അഞ്ചു മക്കള തന്നെ എത്ര പെൺകുട്ടികളാ മൂന്ന് പെണ്ണും രണ്ടാണോ ഞങ്ങളോടെ അങ്ങനെ തന്നെ മൂത്തത് മൂന്ന് പെൺകുട്ടികളും തായെ രണ്ട് ആൺകുട്ടികളും ട്ടികള് ആ ഞങ്ങള് മൂത്ത മൂന്ന് പെൺകുട്ടികളാ ഉം ഇപ്പൊ ഉസ്താദാണ് ഉപ്പ ഉസ്താദാണ് ആ് നാലാമത്തവന്െ ചെറിയന്മ്മാട് ധാറാളദേൽ പഠിക്കയാണ് ഉദവിക്ക് പിന്നെ ഒരാള് ഫൈസിയാണ് കത്തീബുസത്തരൊക്കെ ആയിട്ട് ചെറിയ ഞങ്ങളെ ചമ്മാട് പഠിക്കുക ദാറുൽ മൂത്തയിൽ ഒരാള് ഫൈസി ആണ് ഇപ്പൊ ഉസ്താദാണ് അങ്ങനെയൊക്കെയാണ് പോണു ആ അനിയത്തല കെട്ടച്ച്ു രണ്ട് ആ കെട്ടിച്ച രണ്ട് കുട്ടി കുട്ടളിച്ചണ്ട് രണ്ടാൾക്കുണ്ട് അവർക്ക്ും മഴ ഇണ്ടോ അവിടെ
മഴ മൂടിക്കൊണ്ട്ക്കണ്ട് അതുകൊണ്ട് പുറത്ത്ങ്ങങ് നിക്കാ തുണികളെടുക്കാൻ വേണ്ടി പെയ്ത ഓടണം
ആഹ ശരിപ്പ ചെയെയ്യണ്ട ആലോചിച്ചിട്ടില്ല ഇവിടെ കാലത്തക്ക മഴന്ന് ഇപ്പൊ കൊറച്ച് വെയില് തെറിക്കണ ഇണ്ട് ആ മുറ്റത്തുള്ളായയൊക്കെ പൊട്ടിച്ചെടുത്തക്കുന്ന സ്ഥലം നേരാകുമ്പോ ഇല്ല ഇപ്പ മഴ പെയ്ത കൊണ്ട് കുറച്ച് കുറ- കുറവായി നല്ല ചൂട് തന്നെയായിരുന്നു ഉം പൊള്ളണ ചൂടായിരുന്നു വേനൽക്കാലം ഇപ്പൊ കൊറെ മഴ പെയ്തൊണ്ട് ആശ്വാസം കിട്ടി ആഹ് ഞങ്ങടവിടെ നല്ല- ചൂടന്നന്ന് പൊള്ളടെ ചൂട്ന്ന് പറഞ്ഞ നിലക്കെ ഞങ്ങള് അല്ല ഐ നമ്മള് ഫ്രീസർണ്ട- വെക്ക്പ പറഞ്ഞ പോലെ ചെര ൈസാക്ക ഐസ് ഇല്ലത്തതൊണ്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങേുന്നത് ആഹ് അങ്ങനെ വെച്ചത് കൊറസ് ചൂട് സഹിക്കാഞ്ഞിട്ട് പിന്നെ നിലം തുടക്കും. ഇവിടെ നിലത്തണ്ട് കിടക്കും അല്ലത് ബെഡ് ഒന്നും വേ അല്ല ബെഡും പൊതുപ്പൊന്നും വേണ്ട. അങ്ങനെ കിടന്നിറങ്ങ.
അഹ്
ആഹ് ഞങ്ങള എന്നു അങ്ങൻതന്നെ പിന്നെ കുട്ടിളോണ്ട് ങ്ങളൊക്കെ പാടല്ലേ
ആ ഉം ആ ചുറികിൽ കഴിഞ്ഞ് ഉച്ചക്ക് ഒരു ഒറക്കൊക്കെ ണ്ടാരേണ്ട് ഇപ്പംങ്ങനെ ഓർമ്മ വന്നപ്പോ ഇങ്ങനെ വിളിസതാ.
ആഹ് ശെരി അങ്ങളു അതേ ഉച്ചൊർക്കത്തിലെ ടൈം തന്നെ ഒന്ന് ഫ്രീയെള്ളൂ എല്ലാരോടും ഒന്ന് സംസാരിക്കാലോ വച്ചിട്ട് ചോറിന എന്താ കൂട്ടാന്?
ചോറിന് മീൻ വാങ്ങീണ്ട് മുരിങ്ങ കറിയുണ്ട് ഉം നിങ്ങൾക്കോ
ഞങ്ങ ഞങ്ങാടെ മീൻചാറും മീൻ പൊരിച്ചതും വീട്ടിലോട്ട് ഉപ്പേരി അതൊക്കെ തന്നെ ഇപ്പക്ക് മീൻകാച്ചോടാണ് ഇവടെ ഇപ് ഇപ്പാക്ക് മീൻ കച്ചാടാണ് അപ്പൊ വൈകുന്നേരത്ത, മീൻ കച്ചോടംഉപ്പാടെ ഇല്ലേട്ടെ വേറെ ആളുടെണ്. വേറെ ആളാണ് അപ്പം ഇപ്പോ പോയി നിക്കുമ്പോ ഞങ്ങക്കുള്ള മീനും കി ആഹ് മീനപ്പൊ കൊണ്ടുവരും അപ്പൊ- എന്റെ മാപ്പിള പറഞ്ഞാ കോഴിക്കടയൽ ആണ്. ആഹ് മീനു ഉണ്ടകും പിന്നെ മാപ്പിള കോഴിക്കടയിലും ഉണ്ട്. ഇറച്ചിണ്ട് മീനുണ്ട്
ഉം ഉം
അത് കൂടാണ്ടെ ഉം പോത്തിന്റെ- ആഹ് അതിനൊക്കെ നല്ലതാ പോത്തിന്റെതൊക്കെ ആണെങ്കിൽ. ലി അതിനും പോവും വറവിനും ഇവട്ന്നൊക്കെ പോവും അഹ്പോലെ ചന്താക്ക് പോവും മാപ്പിളാ വ്യാഴാച ചൊവ്വയ്ച്ച കാ തിന് പോവും അങ്ങനെയൊക്കെ പോണത്. ങ്ങളെ മാപ്പിളേക്ക് എന്താ ജോലി?
ബേ ബേക്കറി കടല്ലേ കുൾബാറ്
ആഹ് എവിടെ ആയി ആ ശരി പാണക്കാടോ പാണക്കാടാ ങ്ങള്?
ഞങ്ങള്ൾ പാലക്കാട്‌ അല്ല ഞങ്ങള് മഞ്ചേരി ആ- തെങ്ങളെ വീടിന്റെ അടുത്താണ് ഇവരെ വീട് ഇവര കട ആ-
ആയ് ശെരി അവടെന്നാല്ലോ അപ്പൊ അവരൊക്കെ എപ്പോഴും കാണണ്ടാവുംക്കാര അല്ലേ? അവരൊക്കെ കാണാൻ പറ്റിണ്ടാവും.
ആ പറ്റോ നിങ്ങൾ വരല്ലുണ്ടോ ഇ ങ്ങട്ട് തെങ്ങളടുതൊട്ട്
ഏയ് ഞങ്ങളൊന്ന കണ്ടിട്ടന്നെല്ല ഞങ്ങള് എവിടക്കും പോവൂല. ഞങ്ങൾക്ക് ടൂർ പോക്കും ഇതൊന്നുല്ല. ഏ അല്ലെ കണ്ടിട്ട്ണ്ടാവും. കണ്ടിട്ട് ഓരോ പരിപാടിക്കൊക്കെ നമ്മള് വെര്മ്പോക്കെ കാണാന്നല്ലാണ്ടെ പുറത്തക്കൊക്കെ അല്ലെങ്കിൽ പിന്നെ ഫോണിലും ടിവിയിലൊക്കെ കാണ തന്നെള്ളു ഫോണിലൊക്കെ
നിങ്ങള് ടൂറോന്ന് പോവാത്ത
അങ്ങനെ ഞങ്ങള് ടൂറ് പോകൊന്നു ഇല്ല ഞങ്ങള് അട്ത്തേ എടെങ്കിലും ഇവടെ മട്ടാമ്പിയൊക്കെ വെര്മ്പോ തന്നെ ഒള്ളൂ. ഒന്ന് പോവാ ല്ലെങ്കില്ങ്‌നെ തൃത്താല ഒരു വല്യാങ്കല്മാല ഉണ്ട് അവിടക്കൊന്നന്ന് പോകും. ല്ലേ ഇപ്പൊ ചെറുതുരുത്തി ഉണ്ട് ഇപ്പ ഇവിടെ ഓക്സിജൻ- അർക്കാർഞ്ഞിട്ട് ങ്ങളെ ഓങ്ങല്ലുരന്നെ വന്ന്ക്ക്ണോ?
ആഹ് ആഹ്
വർഗന്ന് കളിക്കാനു അതോന്നു അല്ലാ പശെ നേറച്ചും മരങ്ങളാ നല്ല പ്രകൃതി ഇതിടെ ഒരു ഭംഗിണ്ട് കിട്ടും ആസ്വദിക്കാൻ പറ്റും ഇന്നിട്ട് ആ മരത്തിന്റെ മുളിലായിട്ട് നമ്മൾ കൂടാരം പോലെ- ണ്ടാക്കി നം അതിന്റെ മുകളിൽ കയറന്നിട്ട് ഫോട്ടോക്കെ എടുക്കാ കോണി പോലെണ്ടാക്കി ഓരോ മര- ഇതിന്റ നടുവിൽ വെച്ചിട്ടായിട്ട് ഇങ്ങനെ വരത് അതുമ്മെക്ക് വേറെ ഒര് ഫോട്ടോ എടുക്കാം അതുപലെ അവള്ള വലിയൊ സ്റ്റേജൊക്കെ ന്താ വടെ സ്റ്റേജ് മ്മേ മ്മക്ക് പാർട്ടി എന്തെലും നടത്തണെങ്കിലോ ആഹ് നല്ല ഓക്സ് തിജൻ പാർക്ക്ന്നാ പേര്ന്നേ അയിന്
ആാ
കിട്ടുന്ന സ്ഥല അതുകൊണ്ട് ഓക്സിജൻ പാർക്കാന്ന അതിന്റെ പേര്. ഇല്ല രാത്രി തങ്ങലൊന്നുംല്ല. നമ്മക്ക് പരിപാടികളൊ- ഞ്ന്തെലും ണ്ടെങ്ക് ചെറിയ ഫൻക്ഷനായിട്ടൊക്കെണ്ടെങ്കി അവ്ടെ നടത്ത വല്ല്യ സ്റ്റേജോക്കെണ്ട്. പിന്നെ ആൾക്കാർക്ക് നമ്മ്ക്ക് വൈകുന്നേരം നമ്മള് പോയിരിക്കാം കുട്ടിളോയിട്ടൊക്കെ നമ്മക്ക് പോയി ഊഞ്ഞാലുകള് മതിയാവോളം ഊഞ്ഞാലള എല്ലാം മരത്തമ്മലും ഊഞ്ഞാൽ ആ- ദ ഇവിടെ നമ്മള് എയർപോർട്ട് കാസ പോലെ എല്ലായിടുംഓരോ ബെഞ്ചളാണ് ആയില് ഇരിക്ക. പിന്നെ തിന്നാനുള്ള ഉപ്പിലിട്ടതും ഐസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ. അവടെന്നെ പോയാ നല്ല സുഖാ കളിക്കാൻ പറ്റില്ല കുട്ടിൾക്ക് ചെറിയ ചെറിയ കളിസ്ഥാനങ്ങൾന്നോ വട്ടത്തി തവണ വരതണ ഒക്കെ ചെറിയ കുട്ടികൾ ഒള്ളത് ആ കോട്ട് കുന്നോ കുന്നാണ്
അത് കുന്നുമലാണ്. ആ അ അതെ ഒരു ചെറിയൊരു കുന്നല പക്ഷെ അത് അവിടെ കളിക്കാനൊക്കെ ഉണ്ടിട്ടോ. കളിക്കാനൊക്കെ ഒരുപാടുണ്ട് കുട്ടിൾക്ക്. അവിടെ ചെന്നാ രണ്ടായിരംപ്പ പൊട്ടി. അങ്ങനെ കുട്ടികള് കയറിട്ടേ. അങ്ങനെച്ചാല് ഓരോന്നിന് ഓരോന്നിന് ഇങ്ങനെ കേറെല്ലേ അപൊ കുട്ടിളെ കൊണ്ടോഉമ്പോ എല്ലത്തിലും ഓല്ക് കെറേണ്ടിരും.
ആഹ് വടെപ്പോ എം എൽ എ മൂസിനാ അങ്ങനെ പട്ടാമ്പിന്നേ പാർക്ക് കൊടുന്നുക്കുണ് അഴില് നല്ല പൈസ വേണം. അമ്പതും നൂറും ഓരോന്നിന് നൂറ്റമ്പതൊക്കെ ആ ട്ടും ഓരോ പൈസ വേണം ഇപ്പയ്ന് അവ്ടെ ഉം പട്ടാമ്പിയെണ്ട് ഇവടെ ഇപ്പം അട്
ഇവടെന്ന് പോഉമ്പോ അക്കളോടറിം ഒന്നിലും കേറുല്ലാട്ടോ ഒന്നിലും കേറുല്ലാ ഒ
ആഹ് കണ്ടാ ഒര്തി നിക്കണ്ടേ കണ്ട വല്ല നിക്കണ്ടേ?
അതാണെ
ഏഹ് ഇങ്ങളൊക്കെ ട്യൂറ് ഓക് പോവോ പൊറത്ക്ക്?
ഉം കൂടുതലായിട്ട് എന്റെ വീട്ടിന്ന് അവിടുത്തെ ഒരു അത്യാവശ്യം ടൂർ പോണ കൂട്ടത്തില്ല.
പോണ കൂട്ടത്തിലാവൂലെ അങ്ങെനേതൊരു ഞങ്ങളോട് ചെറുപ്പത്തില് സ്കൂളിന്ന് ടൂർ പോയിട്ട് ടൂർ പോയിട്ട് മ്മറി മാപ്പിളാർ കെട്ടിച്ചിട്ട് പോകുന്നു കെട്ടിച്ചപ്പോ കെട്ടിച്ചവര അയലും കണക്കാണ് പറഞ്ഞു. അവരയാലും കണക്കെള്ളവരാണ് ടൂറ് പോണ കാരാ ത്തിലെക്കേ ടൂർ പോണാ കാര്യത്തിലൊക്കെ അതിലും കണക്കാണ് അവര്
ആഹ് ആഹ് ഇവടെന്ന് അങ്ങനെ പ്രത്യേകിച്ച് പോകുന്നില്ലാ കാരണം എന്റെ മാപ്പിളക് ലീവില്ല അത ഒഴിവില്ല ദിവസങ്ങളൊന്നും എല്ലാ ദിവസവും ജോലി
ആഹ് ഇന്റെ മാപ്പളക്കു അങ്ങൻതന്നെ ജോലി ഒഴിവ്ണ്ടാവ് ല്യ. ഉം ഒരു പുലർച്ചെ പണിക്കോണംോ ആഹ് അതായക്കോലല്ലേ? ഇവിടെ ഇന്റെ വീട്ടുകൾക്ക് കുടുംബങ്ങൾക്ക് പോണെങ്കിൽ തന്നെ ആ കുടുംബങ്ങൾക്കൊക്കെ ഞാൻ പോണെങ്കിൽ ദൂര ണെങ്കിലൊന്നും അവര ഒന്നിനും കിട്ടൂല. കാരണം അവര് രാവിലെ പുലർച്ചെ പോയാല്. പത്തര ഒമ്പത് മണി പത്തര മണി ആയിട്ടേ വെരുള്ളൂ. ഏ പിന്നെ ഇക്കെ പോക പിന്നെ എവിടുക്കും സമ്മത. ആഹ് പെരുന്നാക്കും കൂടി കൂടാൻ പറ്റൂല്ലാ. ആഹ് അതന്നെണ്.
രുന്ന കുഞ്ചപോലിന്നെ എവിടെ
അങ്ങ ഇവർക്കും അങ്ങെ തന്നെയല്ലേ കോഴിപ്പണിക്കാ കന്നല്ലേ പെരുന്നൊക്കെ സീസണല്ലർക്കൊക്കെ പെരുന്നാക്ക് ഒര് വിരുന്ന് പോക്ക് ഇല്ല രണ്ടാളും പാടെഒരുമിച്ചൊരു വിരുന്നോക്ണ്ടാവില്ല ഒന്നുംല്ല ഞാൻ ഒറ്റയ്ക്ക് പോവാ ഞാൻ ഒറ്റയ്ക്ക് പോര കുട്ട്യാളിം കൂട്ടിട്ട് പിന്നെ അടുത്തന്നെ ട്ടാ വീട്ന്റെ എന്റെ വീട് പിന്നെ അടുത്താണ് കാരക്കാട് കാര ശരിക്കല്ലേന്ന് പർഞ്ഞിനു നൂറുപ്യേടോട്ടോർഷേ ഒള്ളു പിന്നെ പത്തുർപ്യ പതിനഞ്ചുർപ്യ കൊട്ത്താ ബസിനാണെങ്കില് ഒരു നേരെ ബസ്സൊള്ളു. ആ ഒരു ബസ്സിസ് പത്തൂർപ്യേ പയ്നഞ്ചുർപ്യേ കൊട്ത്താ അവിടുത്തും
ആ ഞാൻ ഇ എന്റെ അങ്ങള ഒയ്ഞ്ഞിരിക്ക്ണ്ട് വീട്ടില് ഒൻ പത്താം ക്ലാസ് കഴിഞ്ഞാണ്ട് അപ്പൊ ഓനെ വിളിക്കും ഇൻക്ക് ആവശ്യണ്ടാവുമ്പോ
ആഹ് വണ്ടി ആ ആളെ ഉണ്ടാവുമ്പോ ഉണ്ടാവും അല്ലെങ്കിൽ അ പറ്റൂല അങ്ങനെയൊക്കെയുള്ള വിരുന്നൊക്കെ ഞങ്ങൾക്കുള്ള പോണത്
ഇന്റെ ഉമ്മച്ചി ഒരു പരിപാടിക്കും ഇന്റെ മാപ്പളെനെ പ്പ വിളിക്കൽല്ല കാരണം കിട്ടൂല ഓനെ ഒയവാക്കിയാ
അയ് ശെരി. ഞങ്ങള് ഇവർക്കെന്നാ ഒഴിവോക്കീട്ടിന്റെപ്പാ ദിവസം വക്കായ്യ ഓരോ കാര്യങ്ങൾക്ക് അല്ലെങ്കി പിന്നവരോട് പറഞ്ഞിട്ട് ലീവ് എടുപ്പിക്കണം ആ ദിവസം ആരേലു ആക്കീട്ട് പണിക്കാരനല്ലെ എന്നിട്ട അങ്ങനെ ലീവ് എടുത്തിട്ടൊക്കെയാണ് പിന്നെ ചെയ്യാ
ഇവിടെ ലീവ് പറ അങ്ങനെ ഒരു ദിവസല്ലേ
ആഹ ഒറ്റദിവസോം ആഴ്ച്ചലില്ല ഇങ്ങക്ക്
ഇല്ല ഒരു ദിവസല്ല എല്ലാ ദിവസുണ്ട് ഉ ഒരു ദിവസോല്ല എല്ലാ ദിവസവും ജോലിന്നെ നാലേ ഇൻക്ക് വേറരു കോ- ആ. രോ വിളിക്കണ്ട് നോക്കട്ടെ ട്ടോ ആര് വിളിക്കണ നോക്കട്ടെ
ആഹ നോക്കി ആരാ ആരാണ് അർജന്റ്